ഹലോ
കേൾക് ണ്ടോ
ആഹ് കേക്ക്ണ്ട്
കേക്ക്ണ്ട് എന്തെക്കെണ്ട് വർത്താനം
ആഹ് അങ്ങനെ സുഖായിട്ടൊക്കെ ഇങ്ങ് പോണ് പെരുമ്മ
മഴെ
ഉം പെരും മയ
ഉം ഇബടെ ഇണ്ടായിരുന്നു ഇപ്പൊന്ന് തോർന്നു
അഹ്
ഇവ്ടി നല്ലെ മഴെന്നെയിരുന്നു ഇപ്പൊ തോർന്നു
ഉം ഉം
ഉം പണിയളൊക്കെ കഴിഞ്ഞോ
ആ പണികളൊക്കെ കഴിഞ്ഞ്ങ്ങനെ ഫ്രീആയിട്ട് ഇരിക്കാ
ഏഹ് കുളിയൊക്കെ കഴിഞ്ഞോ?
ഉം നല്ലം കഴിഞ്ഞു ഒരു സുഖല്ലന്ന് പന് പനിക്കാൻ പനിക്കാൻ അല്ലല്ലാ പനിക്കാനൊക്കെ വര്ന്ന പോലെ ഒര് കു ഇതൊക്കെ നമുക്ക്ണ്ടാവല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലേ അങ്ങെ
പ പനിയൊക്കെ വര്മ്പോ നമ്മ്ക്കൊര് ഒര് എന്താ പറയ അതേമാരിയൊക്കെ തന്നെ
ആഹ് അതന്നെ ഒരുസുഖല്ലാ
ഏഹ് എന്തേ മഴ കൊണ്ടോ
മഴ കൊണ്ടുട്ടൊന്നുല്യേ
പിന്നെ എന്ത് പറ്റീനോ അലർജിയുടെ പ്രശ്നം എന്തേലും ഉണ്ടോ
ഉം ഉം അങ്ങനത്തൊന്നുല്ല ആരോഗ്യപരമായിട്ട് അങ്ങനത്തൊന്നു ഉണ്ടാകാത്തൊരാളാണ്
ഇൻക്കൊക്കെ വെറും അലർജിയുടെ ആളാ
ഉം ഹെഹെഹെ അങ്ങനെത്തോൽ ക്ക് മഴ മഴ കൊള്ളാനോ വെയില് കൊള്ളാനോ ഒന്നും പറ്റൂലല്ലേ
ഒന്നും പറ്റൂല ഉം ഉം ഒരു മാറാല തട്ടാൻ പറ്റൂല
അപ്പ ഈ നോമ്പിനൊക്കെ നനച്ചുളി പണിക്കെടുക്കലെങ്ങനെ
ആളെ വിളിക്കും
ആഹ് ന്നട്ട് നമ്മള് അവിടുന്ന് മാറി കൊടുക്കേണ്ടി വരു അല്ലേ
മാറികൊടുക്കൊന്നുല്ല മാറികൊടുത്താ ഓല് നാലീസം വരണ്ടിവരില്ലേ എന്നാലും ഉം മാസ്ക്കൊക്കെ ഇട്ടിട്ട് ഏഹ് അഡ്ജസ്റ്റ്
ഉം ആഹ്
ചെയ്യാതിരിക്കാനും വയ്യല്ലോ
ആഹ് അപ്പൊ ഓല് ഒരൂസം വരിയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണോ എത്ര കൊടുക്കല്
അ ഹലോ ആഹ് ആഹ് അപ്പ കേക്കാല ആദ്യം കേട്ടീന്നില്ല ആയിരം ആയിരം ഉം ഇന്നാ തന്നെ നമ്മള് പിന്നാലെ ഓലെ പിന്നാലെ ആഹ് ആയിരക്കെ വേണം എന്നാൽ തന്നെ നമ്മ നമ്മള് ഓലെ പിന്നാലെ കൂടാ
അതന്നെ
വള്ളട്ത്തരാനായിട്ടും ഇണ്ടാക്കി നോക്ക
ഉം ഉം പക്ഷെ നല്ല ക്ലീൻ ചെയ്ത് തരൂലേ
അ അങ്ങനത്തെ ഇല്ലട്ടോ ഞാ ആഹ് പറഞ്ഞെ നമ്മളെ ബടെ അടുത്ത് ഞമ്മക്കാരേലും ചേച്ചിമാരൊക്കെ ഇണ്ടാവൂലേ
ആഹ് അങ്ങനെ
ആഹ് ആഹ് അതാ ഞാൻ പറഞ്ഞത് മറ്റേ മറ്റേ ഞമ്മളിപ്പോ ഫോണിലൊക്കെ പരസ്യം കണ്ട്ക്ക്ണ്ല്ലേ വണ്ടി വന്ന് ചെയ്യും ഇതേ
ആഹ് അതല്ല അയ്ന് അയിലേറെ പേയ്മെന്റ് കൊടുക്കണല്ലോ
ആഹ് അതിന് നല്ല പൈസ വാണം ഞാനാ അ അതിന്റെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നെ വിചാരിച്ച്
ഉം
ഉം എന്ത് ചോർന്നത് ആഹ് ഇത് ത് നം ഇതിത് ആഹ് ആഹ് അറിയ നമ്മള ഒക്കെടുത്തുള്ള ചേച്ചിമാരത്തന്നെ ശരിയാ
ഉം ആഹ് അപ്പ പിന്നെ നമുക്ക് ആയിരം വേണന്നൊന്നും ചോദിക്കാനും വയ്യല്ല അല്ലേ
ഏയ് അത് ചോയിക്കാൻ വജ്ജല്ലോ അവര് ഇങ്ങനെ പറയും ഉം പിന്നെ അവിടുന്ന് അത്ര കിട്ടി ഇവിടുന്ന് ഇത്ര കിട്ടിന്നൊക്കെ പറയും അപ്പൊ പിന്നെ നമ്മുക്ക് തന്നെ ഒരു ഏകദേശം ഒരു ധാര ണ വരും പിന്നെക്കെ ഞമ്മൾക്ക് ആഹ് ആഹ് അങ്ങനെ ആഹ് കൊടുക്കൂ പിന്നെ ഇന്റെ മാപ്പിള അറീന ഓലൊക്കെ അറീണ ഇങ്ങനെ ഓലൊക്കെ ഇങ്ങനെ എപ്പഴും പൈസൊക്കെ കൊടുക്കും എന്തേലുമൊക്കെ വാങ്ങി കൊടുക്കണൊക്കെ ആൾക്കാരാ അപ്പൊ ഓല് പറയും അത് കൊടുത്താളാന്ന് പറയും
ആഹ് എന്താറിയൊ ഞമ്മ ക്ക് നല്ലപോലെ വൃത്തിയാക്കി തരിയാണെന്നുണ്ടെങ്കി പൈസ കൊടുത്താലും കുഴപ്പല്ലല്ലോ ചെലോരുണ്ട് പൈസ കൊടുത്താലും പിന്നെ അയ് അതിനും വേണ്ടി പണിയെടുത്താണ്ട് പോണ ആൾക്കാര്
ഏയ് അങ്ങനെല്ലട്ടാ ഇത് നല്ല വൃത്തിയിണ്ട് ആഹ് നല്ല വൃത്തി ഉണ്ടാവും
ഉം
എന്താ കൂട്ടാവെച്ച്
കൂട്ടാന് ഞാന് ഇന്ന് രാവിലെ പാർസൽ വാങ്ങിക്കെന് അപ്പൊ അയിന്റെ ബാക്കി കറികളൊ ക്കെണ്ട് ഞ നിക്കെന്താ അറിയില്ല പറഞ്ഞല്ലേ ഒരു സുഖല്ല ചോ ചോറ് മാത്രം വെച്ച്
ആഹ് കുട്ടികളൊക്കെ
പിന്നിന്നലെ വൈകുന്നേരം ആഹ് പോയിക്കണേ
ആഹ് എത്ര ആളാണ്
രണ്ടാള്
ആഹ്
ഒന്നിപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒന്ന് ഒന്നാം ക്ലാസ്സിലും ഉം
എങ്ങനെയന്ന് പറയ് മാർക്കൊക്കെ ഉണ്ടോ
ആഹ് മാർക്ക് ആറേ പ്ലസ് ഉള്ളൂ
ആഹ്
കുഴപ്പില്ല ആറ് എ പ്ലസ് പിന്നെ ഇന്നലെ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കിയച്ചീന അതൊക്കെ ഉണ്ട്ന്ന് പറയാ കറിക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പുളിഞ്ചി എങ്ങനെ മതിരം ഉള്ളതോ
ത് ഇവിടെല്ല ആന്ധ്രയിലാണ് അപ്പൊ അവിടുന്ന് ഏഹ് എത്തണന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോ ഒരാഴ്ചൊക്കെ കഴിയും അപ്പൊ അതുവരെയൊക്കെ ഇങ്ങനെ
തട്ടിമുട്ടി പോകണ്ടാവുംല്ലേ
ആഹ് ഞാനെന്താറിയൊ ഞമ്മ ഓരൊക്കെ ഉണ്ടാവുമ്പല്ലേ പിന്നെ കറിയും ഉപ്പേരിയും തോരനും എല്ലാം ഉണ്ടാക്കണയിരുന്നു ഉണ്ടാക്കാണ്ടിരും നമ്മളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി പോകും
നമ്മള് പോവും മക്കൾക്കൊന്നും ഇപ്പോ കറിയൊന്നും വേണന്നില്ലല്ലോ
ആഹ് എന്റെ ചെറുതിന് തീരേ വേണ്ടാ
ആഹ് അതന്നെ
ആഹ്
എന്താ ഭർത്താവിനെ എന്താ ജോലി പറഞ്ഞെ
ഭർത്താവ് പിന്നെ ഫ്രൂട്ട്സിന്റെല്ലേ കം എന്താണ് എക്സ്പോർട്ടിംങ് ആണ്
ആഹ്
അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി അയക്ക
ആഹ്
എന്നിട്ട് ഞമ്മടെ നാട്ടിന്ന് ഗൾഫിലോട്ട് എക്സ്പോർട്ട് ചെയ്യാ പാക്കേ പാക്ക് ചെയ്തിട്ടാ അങ്ങനെ
ക്കെന്നെ എന്തേലും വർക്കെയിണ്ട
ആഹ് എനിക്ക് ഷോപ്പ്ണ്ട്
അതെ എന്തിന്റെ
അത് സ്റ്റിച്ചിങ്ങും ഗാർമെന്റ്സും എല്ലാം കൂടെ കൂടിയുണ്ട്
ആഹ് അ ഇയ്യ് അടിക്കണതാ
ആഹ് അതെ
ആഹ് എങ്ങനെ ആഹ് ക് വർക്കിങ്ങക്കെ ഇല്ലെ
ആ ണ്ടേ ഇന്നിപ്പോ ഇ ക കറണ്ടില്ല ഇന്ന് ഇപ്പൊ ഇങ്ങനെ ഇരിക്കാ ഉം ഞാപ്പാ കടേലാ ഇരിക്കുന്നത്
ആഹ്
കരണ്ടില്ലാതെ വെട്ടാനും വയ്യ
ആഹ് കഷ്ടകാലം വെട്ടും ല്ലേ ഉം ആഹ് ആഹ് എങ്ങനെ നല്ല ബൾക്കായിട്ടൊക്കെ ചെയ്തു കൊടുക്കലുണ്ടോ
ഇണ്ടേ
ആരാ
ഉം
ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ലേ
ഞാനേ മഴ കാര ഉള്ളിക്ക് ഉള്ളിലിതായി ഇപ്പ ഞാനങ്ങട്ട് പുറത്തേക്കെറങ്ങിയപ്പഴേ
ഉം
ആഹ് ഇങ്ങട്ട് ഇവ്ടെ ലേശം അന്നിട്ട് ഇതാക്കിയതാ പണികള് വേഗം കഴിയും എന്താ ചോറും കറിയൊക്ക ആയിക്ക്‌ ണ്
ആഹ്
പിന്നെ മീൻണ്ട് വത്തളാണ് അത് നേരാക്കാണ്ട്
ആഹ് അത് കൊറേ നേരം പിടിക്കൂലേ
ഉം കൊറെ നേരം പിടിക്കും അന്നിട്ട് ഞാൻ എന്ത് ചെയ്യാച്ചിട്ടാ ബാക്കിയുള്ളതൊക്കങ്ങ് വെയിച്ചു വെക്കും എന്നിട്ട് ലാസ്റ്റ് അപ്പൊ അതിന് അയിന്റെ ഉള്ളില് കാട്ടണ്ടാവൂല്ലേ
ഇല്ല അത് നമ്മള് ഈ തല വെട്ടനോട് കൂടി ഇങ്ങനടു വലിച്ചെടുത്താ അതാട് പോരുവല്ലോ ഞ ആ വയറു ഭാഗ ത്ത് വയർ ഭാഗത്ത് നിന്ന് ഇങ്ങനെങ്ങട് പറിച്ച് ഇങ്ങനെ ചരിച്ചിട്ടങ്ങനങ്ങട് എടുത്താ മതി അപ്പ വേഗം പോരും
ആഹ് ആഹ് ഞാന് കൊണ്ട്രുമ്പോ പറയും ഇങ്ങളെന്തിനാ അത് കൊടുന്നിക്കണേ എന്തിനാ ഓല്ക്ക് ഇഷ്ടാണ് പക്ഷെ നേരാക്കി ഇണ്ടാക്കാന്
നല്ല രസാണത് വറു
ന്നെ വറുത്താ രസ ണ്ടല്ലേ പക്ഷെ നേരാ
ഉം ആഹ് അതെ ആഹ് അതാണ് വറക്കണം പിന്നെ അതേമാരില്ലെ തേങ്ങട്ട് പീര വെക്കണ് അങ്ങനെ വെച്ചിട്ടുണ്ടോ
പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല അതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഫോണിലൊക്കെ ഒര് മഞ്ഞ കളറായിട്ടല്ലേ
ആഹ് അതെ നല്ല രസാണത്
ആഹ് അത് ചെയ്തോക്കി നോക്കണം ഉം അതത് ചെയ്തിട്ടില്ല ഫോണില് കണ്ടിട്ടുണ്ടത്
ആഹ് ആഹ്
ഉം പിന്നെ ചെറിയ കുട്ടി എത്രയിലാന്നാ പറഞ്ഞ്
ഓവന്നില്ലേ
എത്രയില്
ഒന്നാ ക്ലാസില്
ആഹ് ഒന്നില് ഒന്നില്
ഉം
ഉം പിന്നെ കടെക്ക് നേരത്തെ വരലുണ്ടോ
ഇല്ല മോൻ സ്കൂളി പോയിട്ട് അങ്ങനെ വര
ആഹ്
മൊപ്പം സ്കൂള് പോയെനെഷം ഞാനങ്ങനെ അവിടെള്ള വീടൊക്കെ ഒതുക്കി പെറുക്കി അങ്ങനെ പോന്നതാ ആഹ് ഫുഡ് അങ്ങനെയണ്ട് ഒപ്പിച്ചു ചെയ്ത്
ആഹ്
ഉം അനെ മോന്റെ സ്കൂൾക്ക് ചോറ് കൊടുതുവിടുന്നു വേണ്ട ആക്കെ ഇവിടെണ്ട്
ആഹ് ആ അവിടുന്ന് കിട്ടോയ്‌ക്കാരല്ലേ
ആഹ് ഉം
ഇത് ചോറൊക്കെ നോരത്തെ കുട്ട്യേക്ക് കോണ്ടാവേണ്ട കാരണം ഞാൻ നീച്ച പാട് ആദ്യം ആഹ് ചോറാണ്ട്. വെക്കും എന്നിട്ട് പിന്നെ വേറെള്ളത് ഇങ്ങനെ ചെയ്യയ്യ അപ്പൊ ചോറും കറിക്കെയ്ക്കുന് മീന് ഇതാവാരണം ഞാൻ അതവിടട്ടതാ
ഹ് ഇനിയിപ്പോ അത് ചെയ്യണല്ലേ
ആഹ് ഞ ചെയ്യാണ്ട് ബാക്കിയൊക്കെ പിന്നെ കുയപ്പില്ല കഴിഞ്ഞിക്ക്‌
ഉം
ഉം എന്നാ അയ്‌ന്റെടേലൊന്നു പോണം ഇരിക്കും അപ്പം നേരം വേകല്ലേ
ആഹ് അതാണ്
ഉം ഉം
ഉം
ഗെ ഗുളിക ണ്ട ന്നിട്ട് പനിക്ക് പനി ജലദോഷത്തിന് ഞാൻ തുടങ്ങണള്ളല്ലോ ല്ലേ
ല്ല പനിയാണോന്നറില്ല എൻക്ക്ല് ബ്ലഡ്കുറവുണ്ട് ആറ് ശതമാനള്ളൂ അപ്പൊ അയിന് ഇഞ്ചെക്ഷൻ വെക്കണ്ടേനി
ആഹ് അയിന്റെ ക്ഷീണാണോ
ആഹ് എനിക്ക് തോന്നണ അയിന്റെരു അത് മരുന്ന് കേറ്റാ ള്ള ഇതാണോന്ന് അറിയില്ല അതെരെ ഇല്ലേനല്ലോ
ന്ന് കേറുമ്പോ ചിലപ്പോ നമുക്ക് എന്തൊക്കെ ഒരു ഇതു ഉണ്ടാവും തോന്ന്‌
ആഹ് എന്നാ അതായിരിക്കും നമ്മുക്കറിയില്ലല്ലോ
അന്ന് വന്ന് പറഞ്ഞാ മതി ഡോക്ടറെട് പറഞ്ഞാ മതി
പറഞ്ഞാതില്ലേ ഓല്നോട് ചോയിച്ചു എന്തെലും ബുദ്ധിമുട്ടൊക്ക തോന്നുണ്ടോ ചോയിച്ചു
ക്കെ അലർജിണ്ടോന്നൊക്കെ നോക്കു അലർജിക്ക്ള്ള ആദ്യ ഇഞ്ചെക്ഷൻ വെക്കു എന്നി ക്കെയാണ് എന്തിനുള്ള മരുന്ന് കെറ്റലുള്ളു
ആഹ് അതൊന്നുല്ല ക്ഷെ അത് അതുകൊണ്ടന്നെയിരിക്കും എന്നാല് ഇൻക്കൊരു നമുക്കൊരു ഇതുണ്ടാവല പനിക്കാ വരുമ്പോ ഇതെ വേദനൊക്കെ പോലെ
ആഹ് അതെ അതെ
ആഹ് ഇതൊക്കെ അതേൊക്കെ പോലെ
ഉം
ഒരു നമുക്ക്ണ്ടല്ലോ ഒന്നിനോരു മൂഡില്ലാതൊരു ഫീല്.
ആഹ് അത് ശരിയാണ്.
അങ്ങനെ.
ഉം. ഇന്നായിക്കോട്ടെ ഇന്നാശരിട്ടോ.
ആ ഓക്കെ